ഹലോ?
ആഹ്
എന്തൊക്കേണ്ട്?
നല്ല തന്നെ സുഖാണ്.
ഏഹ് ചോറുന്നോ?
ഓഹ് ചോറൊക്കെതിന്ന് ചായുടി
ചായുകടിക്കാനായി. ഉച്ച മയക്കത്തില് കഴിഞ്ഞീണ്ടാവുല്ലേ?
ഉം അതൊക്കെ കഴിഞ്ഞ്. ഒറങ്ങല്ലൊന്നുല്ല ഇന്ന്പ്പോ മക്കളും പോയില്ലല്ലോ.
ആഹ് ആഹ് എന്താ സ്പെഷ്യല്ന്ന്? സ്പെഷ്യല് ആഹ് എന്താ സ്പെഷ്യല്?
സ്പെഷലായിട്ടങ്ങനൊന്നുല്ല. സദാ ചോറല്ലീ വൈന്നേരം അങ്ങനൊന്നുല്ല. എന്തെങ്കിലൊക്കെ കടിണ്ടാതി.
ഉം എ വൈകുന്നേരം ന്നേരത്തെ വൈകുന്നേരോ?
ആഹ്ഹാ
ഉം കുട്ടിയാളൊക്കെ ഇണ്ടാവൂലേ കഴിക്കാൻ?
കഴിക്കാനൊക്കെണ്ട് ഇന്നാലും ഓല് സ്കൂൾക്കൊക്കെ പോയിണങ്കി പിന്നെ സ്കൂൾട്ടെരാനാവുമ്പോത്തിന്നെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും
ഉം ഉം ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യല് വേണം. എന്തെഇങ്ങളോക്കെ സ്പെഷ്യല് നല്ല വെറൈറ്റി ഇതൊക്കെ ഇണ്ടാക്കോ ഫുഡ്. ഹലോ ഹലോ ഹലോ? ഹലോ? ഹലോ? ഹലോ?